കേക്കാവോടി
ആഹ് കേക്കാടി പറഞ്ഞോ
എക്സാം ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ഇപ്പൊ കഴിഞ്ഞ ഡിഗ്രിടെ
നല്ല ടഫ് ആരുന്നടി
ആണല്ലേ
ടഫ് ആരു കൊഴപ്പില്ല എങ്കില് ചില സബ്ജക്ടുകള് ഇത്തിരി നിനക്കാ
എനിക്കും ആ അതെ കൊഴപ്പില്ലായിരുന്ന ചില ഇതൊക്കെ പാടാരുന്നു
ആ ചില സബ്ജക്ട് വൈസ് ഒരുമാതിരി കൊസ്റ്റ്യൻസും
ആഹ് തന്നെ
കിയാത്ത രീതിയിയിലല്ലേ കൊസ് സ്റ്റ്യൻ വന്നേ
തന്നെ തന്നെ അ അതേപോലെ ഈ അക്കൗണ്ടൻസി ബാലൻസ് ഷീറ്റ് ഒക്കെ കറക്റ്റ് ആക്കണമെങ്കിൽ തന്നെ
ആ നല്ല ടൈം എടുക്കത്തില്ലേടാ അക്ക മ്
കൊസ്റ്റ്യനൽ ഒരു രണ്ട് പേജെങ്കിലും കാണും ഓരോ സാനങ്ങൾ തന്നീ
ആഹ് ചെയ്തേക്കുന്ന നമ്മള് അത് തന്നെ ഓരോ സൈഡിൽ എഴുതി വെക്കാനായിട്ട ടൈം എടുക്കും അത് കഴിഞ്ഞിട്ടല്ലേ കണക്ക് ട ബാലൻസ് ടാലിയ ആാക്കാനും ക്ക നല്ല ടഫല്ലായിരുന്നു മ്
വരുമ്പോഴത്തേക്ക് തന്നെ സമയവും പോകും പിന്നെ ബാ അതേപോലെ നമുക്ക് മറ്റേ ഇതും ചെയ്യണല്ലോ എസ്എ
ആ ത്തന്നെ ആഹ് അയല് ഒരെണ്ണം ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയോണ്ട് കൊഴപ്പോല്ലായിരുന്നു
ആ അതന്നെ ന്നെ
നളത് പിന്നെ ടാക്സ് ഒക്കെ ടാക്സ് അ പറയാതിരിക്കാൻ വയ്യ കുഴപ്പമില്ലായിരുന്നല്ലേ ആദ്യത്തെ ടെൻഷനെ ഉള്ളായിരുന്നു മ്
ടാക്സ് ഒക്കെ പിന്നെ നമ്മൾ ആദ്യമായിട്ട് പഠിക്കുന് നല്ല പേടി ഉണ്ടായിന്നു എങ്ങനാന്നുള്ള കാര്യങ്ങളൊക്കെ
എന്റെ ഫ്രണ്ട്സ് ഒക്കെ ടാക്സ് അതണ മെയിനായിയിട്ട് എടുത്തേക്കണെ ഞാൻ ചോദിക്കുരുന്ന് എങ്ങനെയാണ് നമുക്ക് അറിയത്തില്ലല്ലോ എക്സാം മോഡൽ എങ്ങനെയാണ്
അതാ തന്നെ ടാക്സിന്റെക്ക ആ ബുക്ക് ടെക്സ്റ്റ് ഓർമ്മണ്ടോ എന്ത് വലുതായിരു
ഏ സത്യം അത് അ പഠി ശെ എടുക്കണെങ്കിൽ ഞാ വിചാരിക്കും ഇതെന്തോ മോബീല് വല്യ എന്തോ പഠിക്കുന്നണൊക്കെ ഫീൽ ചെയ്തേ
തന്നെ നമ്മളന്നാമത്തെ കാര്യം ഈ ടാക്സ് എന്ന് പറയുന്നത് ആദ്യമായിട്ടാ ഇപ്പൊ പഠിക്കുന്നത് നമ്മൾ ഇതുവരായിട്ട് ടാക്സിന്റെ ഒരു കാര്യങ്ങളും പഠിച്ചിട്ടില്ല അതേപോലെ പഠിച്ചു വന്നപ്പോം ആ അതെ നമ്മള് പഠിച്ചു വന്നപ്പോ മറ്റേ എന്തു എല്ലാ
എല്ലാ സബ്ജക്ടിന്റെന്ന് എളുപ്പമായിട്ട് എനി തോന്നി പിന്നെ
ആ എനിക്ക് എനിക്ക് എന്നാലും എനിക്ക് പാടായിന്ന്
ആ അല്ലാടാ തിയറി പഠിച്ചാലും നമുക്ക് ജയിക്കാവുന്ന ഉള്ളായിരുന്നു ടാക്സ്
ആ തന്നെ പിന്നെ ഓഡിറ്റിംഗ് ഒക്കെ കൊഴപ്പോല്ലായിന്നന്ന്
ആഹ് ഓഡറ്റിംഗ് ഒന്നും കുഴപ്പമില്ലായിരുന്നു ആക്കെ ഡയറക്ട് ക്വസ്റ്റൻ ആയിട്ട് തന്നെ വരും
ആ അതൊക്കെ തിയറി ആയോണ്ട് വലിയ പ്രശ്ന ഇല്ലായിരുന്നു എന്തേലും നോക്കി വെച്ചിട്ട് ആഹ് അത ഒക്കെ
ഉം പിന്നെ ഈ കഴിഞ്ഞ പ്രോജക്ട് എങ്ങനെ ഉണ്ടാരുന്നു?
അയ്യോ പ്രോജക്റ്റ് നമ്മൾ ആദ്യമായിട്ടല്ലേ പ്രോജക്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് പുറ ത്ത് നാള് വന്ന് ക്വസ്റ്റ്യൻ ചോയിച്ച് അതേപോലെ ഒരു ടീം വർക്കായിട്ട്
നല്ലെ ടെൻഷൻ അയി പോയി ആഹ് നമ്മളൊക്കെ ആഹ് അതെ, അത് സാറൊക്കെ വന്ന് നിന്നപ്പോഴൊണ്ടല്ലൊ നമ്മളില്ല എന്താ എന്തപ പറയണം, ആദ്യമായിട്ട നമ്മളൊരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നേ അതുപോലത്തൊരു ഫീല്.
ആഹ് സത്യം അത് തന്നെയാരിന്ന് കാരണം അല്ലെങ്കിൽ നമ്മള് കാണുന്നവരൊക്കെയാരുന്നല്ലോ ഇതിപ്പോ പുറത്തുനിന്ന് സാറമാര് വന്നി ട്ട് അവരെന്ത് ചോദിക്കുവന്നുള്ള പേടി
ടെൻഷൻ ആയി പോയി ങഹ് എങ്ങനെ അത് പറയണം ഏഹ് എനിക്ക് ടെൻഷൻ എന്ന് വെച്ചാ അവര് ഇനിയിപ്പം മാർക്ക് കി തരത്തില്ലേ? നമ്മള് ആദ്യമായിട്ട ഇത് ചെയ്യുമ്പോ അവർക്ക് പിന്നെ ഫീലിങ്സ് മന സിലായെന്നു തോന്നുന്നു നമ്മള ടെൻഷനൊക്കെ കണ്ടപ്പോ മഹ്
ആഹ് അത ത പിന്നെ പ്രോജക്റ്റ്ന് നമ്മൾ കൊറേ ഹാർഡ് വർക്ക് എടുത്തിട്ടുണ്ട്
സത്യം അതെന്നും പറഞ്ഞഞ് കൊറെേ നടന്ന് നമ്മൾ സർവേക്കും എടുപ്പിനും
അതെ ലാസ്റ്റ് ടൈം ആയപ്പോ പിന്നെ പ്രോജക്ട് പ്രോജക്ട്ന്നുള്ള രീതിയട്ടായി പിഞ്ഞും പിന്നെ കോപ്പ് പ്പി എടുക്കാനിവിടന്ന് പിന്നെ എന്നെ സർവേന്ന് പറഞ്ഞോൊണ്ട് എല്ലാ വീട്ടിലും പോയി ത എല്ലാരെ എടുത്തും ഓരോ ക്വസ്റ്റ്യൻ ചോയിച്ച് അവരെ മറുപടിയൊക്കെ എടുത്ത് അങ്ങനായിരുന്നു, നിങ്ങളുടെ ടോപ്പിക്ക് എന്തുവായിരുന്നു?
നമ്മള ടോപ്പിങ് നമ്മൾ കടക്കൽ തന്നെ ഡീ വുമൻസിന്റെ സേവിങ്സിനെ പറ്റ് റ്റി ഇൻവസ്മെന്റിെനെ പറ്റിയൊക്കെയുള്ള റിസർച്ചിനെപ്പറ്റിയാരുന്നു
ഓ നമ്മള് ഓൺ നമ്മൾ ഓൺലൈൻ ഷോപ്പിംഗിനെ പറ്റിയരുന്നു ഇപ്പൊ ഓൺലൈൻ ഷോപ്പിംഗൊക്കെയല്ലേ കൂടി വരുന്നത് അപ്പ അത ഇതിന്റെ മെറിറ്റും ഡീമെറിറ്റ്സും ആരൊക്കെ ഉപയോഗിക്കു ക്കുന്നു അങ്ങനെക്കെ ഉള്ള കാരണം നമ്മള് പിന്നെ അതമ്മ കൊറേ വീട് തപ്പി അപ്പം എൽ നമ്മൾ അഞ്ചു പേരുണ്ടായിരുന്നു അപ്പൊ അഞ്ചു പേരും അഞ്ച് അവർടവരുടെ വീട്ടിന്റെ അടുത്തുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി
ഓഹ് ഓഹ് ഓഹ്
അതിനകത്ത് തന്നെ ഉപയോഗിക്കുന്നവരുണ്ട് ഉപയോഗിക്കാത്തവരുണ്ട് അതിനെപ്പറ്റി ഈ കുറ്റം പറയുന്നവരുണ്ടന്ന്പറയുമ്പോൾ നമ്മള് ഈ കൊടുത്തിട്ട് വേറെ പ്രോഡക്റ്റ് ഒക്കെ കിട്ടൂല്ലേ
ഓഹ് ഓഹ് ഓഹ്
അങ്ങനത്തെയാ അങ്ങനത്തെ കൊറെേ റിവ്യൂ ഒക്കെ വെച്ചാ നമ്മള ഇത് കണ്ടുപിടിച്ചത് പിന്നെ നമ്മളെ ടീച്ചറും സഹായിച്ച് ഓരോന്ന് കാരണം അവർക്കൊക്കെ അറിയാല്ലേ എങ്ങനെയാണ് പ്രോജക്ട് എന്നുള്ളതൊക്കെ
ആദ്യം ആദ്യം നമ്മുക്ക് ഇങ്ങനെ ജസ്റ്റ് വഴക്ക് കിട്ടിയപ്പോ നമ്മളൊന്ന് പേടിച്ച് ഇങ്ങനെയാണോ ചെയ്യൂന്നേ പിന്നെ ടീച്ചർ പറഞ്ഞു തന്ന് നമ്മൾ ആദ്യമായിട്ട് ട്ടാണ് എന്നുള്ള ഇത് വെച്ച് ടീച്ചർ പറഞ്ഞു വന്ന് എടുത്ത് പിന്നെ അങ്ങ് സിമ്പിളായി. ഒരു ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഒള്ളോണ്ട് കുഴപ്പമില്ലാരുന്നു.
തന്നെ തന്നെ നിങ്‌ നമ്മള് അന്ന് വൈവക്ക് ഏറ്റവും ലാസ്റ്റാ കയറിയെ ലാസ്റ്റ് ആ ലാസ്റ്റിനെക്കാട്ടി ആ ലാസ്റ്റാന്നു തോനുന്നു കേറിയത്. നിങ്ങള് കേറിയിട്ടല്ലേ നമ്മള് കേറിയത് വൈവയ്ക്ക്? എന്തുവാടി?
ആഹ് അല്ല ഞാാനൊന്നും കേട്ടില്ല ഇടക്ക് വെച്ചു
ആണാ ആ നിങ്ങള് നിങ്ങള് വൈവക്ക് കയറിയന് ശേഷല്ലേ നമ്മള് കേയറിയത്
ആ തന്നെ തന്നെ തന്നെ ആണോ ആ നമ്മൾ കേറ ശേഷം നമ്മൾ ഇപ്പുത്തെ ബഡ ബിൽഡിങ്ങല്ല റൂമും നിങ്ങള് അപ്പുറത്തെ
ആഹ് നമ്മളെഅപ്രത്തെ റൂ ആരുന്നു അല്ല നിങ്ങള് കേറിയ സാറിന്റെ അവിടെയാ തോന്നുന്നു നമ്മള് കേയറിയത്
ആണോ
ആ നിങ്ങളൊരു രണ്ട് സാറമാര് വന്നിട്ട് പുതിയ സാർ വന്നപ്പോഴാണോ കേയറിയത്
ഒരു മെയിൻ സാറന്നൊക്കെ പറഞ്ഞായിരുന്നു സ്ട്രിക്റ്റ് ആനു അഹ്
എനിക്കറിയത്തില്ല ആദ്യം ഒരു രണ്ട് സാറന്മാരാ വന്നത് അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട മൂന്നാമത്തെ സാർ വന്നത്
ആ അതില്ല രണ്ടപേർ സാർമാരുന്നേല്ലാ കേറിയത്‌
അല്ല നമ്മുടെ ഞാൻ കറിയത് നമ്മുടെ സ്റ്റാഫ് റൂമില ആയിരുന്നു നമ്മുടെ സ്റ്റാഫ് റൂമില്
ആ അല്ലല്ല ഞാൻ അവിടെയല്ല നമ്മുടെ ക്ലാസ് റൂമിലാണ് ഞാൻ കയറിയത് പഴയ
അത് നമ്മുടെ സ്റ്റാഫ് റൂമിലുള്ള് സ്റ്റാഫ് റൂമിൽ തന്നെേറിയത്
ആഹ് ആഹ് ആഹ പിന്നെ കൊഴപ്പില്ലേ കഴിഞ്ഞപ്പോ ഒരു സമാധാനമായി
തന്നെനെ പിന്നെ ടെൻഷൻ ആയിരുന്നു കാരണം ആ നമ്മുടെ ഗ്രൂപ്പ് ഗ്രൂപ്പിൽ ആദ്യം ഒരാൾ കേയറി അവ അപ്പൊ അവ ഇറങ്ങിയപ്പോ ഞാൻ അവനോട് ചോദിച്ചു നമ്മള് ചോദിച്ച പോവാ ആദ്യ പറഞ് ഇത് പറഞ് കാരണം എല്ലാർക്കും ടെൻഷനാ
ആഹ സത്യ ചോദിക്കാനുള്ള ക്യാപ്പ് ഇല്ല കാര്യം അത് ഓരോതരു കഴിയുന്നോറും ഓരോരുതരേ വിളിച്ചുകൊണ്ടിരിക്കുകല്ലേ ഞ സെക്കൻഡോ തേഡോങണ്ടോ യിരുന്നു ഞാനങ്ങ് ടെൻഷൻ ആയിപ്പോയി ചെന്ന് ഇരുന്നപ്പോ
ഞാനും തന്നെ ഞാനും തേഡോ ഫോർത്തോ ഉണ്ടായിന്ന്
ആഹ എന്തോ ചോദിക്ക്മ്പോ എന്തോ പറയണം ആഹ സത്യം അത് കുഴപ്പിക്കുന്ന രിതിയില്ല കോസ്റ്റ ൻ ചോ
അതെ നമ്മൾ ചെയ്യുന്ന പ്രോജക്റ്റ് ആണെങ്കിലും പെട്ടെന്നൊരു കാര്യം ചോദിച്ചാൽ നമ്മളൊക്കെണ്ട്
ആഹ് പറ്റത്തില്ല അതും അവ എന്ന് വെച്ചാ നമ്മള് ഇപ്പൊ കറക്റ്റ് ആണോ പറയുന്നത്തന്ന്റിയാ വീണ്ടും എടുത്തിട്ടൊക്കെ കുഴപ്പിക്കും
തന്നെന്നെ എന്തായാലും അതൊരു ആദ്യത്തെ എക്സ്പീരിയൻസ് ആരുന്നു പക്ഷെ കുഴപ്പില്ലായിരുന്നു
കൊഴപ്പമില്ല ഇനി എന്തെല്ലാം എക്സ്പീരിയൻസ് കിടക്കുന്നു
അതെ ഇനി ഇനി വല്ല പ്ലാനും ഉണ്ടോ എന്തെലും എടുക്കാനോ അങ്ങനെ എന്തെലും
ഇനി ജസ്റ്റ് പി എസ് സി ഒന്ന് രജിസ്റ്റർ ചെയ്യണം പിന്നെ എന്തായാലും പോയിസ് നോക്കണം
എനക്ക് പി എസ് സിക്ക് അങ്ങനെ എന്തെങ്കലും കൊടുക്കണം പിന്നെ എംകോമോ എം ബി എോ അങ്ങനെ എന്തേങ്കലുമ ഒക്കെ നോക്കണെന്നുണ്ട്
ഉം ഉം
എന്തായാലും ഇതിന്റെക്കെ റിസൾട്ട് വന്നിട്ടല്ലേ പറ്റത്തുള്ളൂ
ആ റിസൾട്ട് വരട്ടെ
ആഹ പിന്നെ നമ്മുടെ എന്തുവാ ഫെയർവെല് കാണുമായിരിക്കുമല്ലോ
കാണുമായിരിക്കും കാണും എന്നാണ് ക്ലാസ്സില് പറയുന്ന കേട്ടാ ജൂനിയേഴസെ
ആ അതാ നമുക്ക് ഇതൊക്കെ കഴിഞ്ഞിട്ട് തരും അതെ എക്സാം ഒക്കെ കഴിഞ്ഞിട്ട്
ഏറ്റവും ടെൻഷൻ ആയിരുന്നു പ്രോജക്റ്റ്
തന്നെ തന്നെ എല്ലാർക്കും ടെൻഷൻ ആയിരുന്നു
ആഹ സത്യം എന്താ എങ്ങനെ പ്രസന്റ് ചെയ്യണം എങ്ങനെ അതാ എന്ത് ചെയ്യണം എങ്ങനെ അവതരിപ്പിക്കണന്ന് എനിക്ക് സത്യം പറഞ്ഞ ഒരു ഐഡിയയില്ല
എന്റെ കയ്യും കാലും ഒക്കെ വ മറ്റേ വെളിൽന്ന് വെറുയ്ക്കുവായ്രുന്നു പിന്നെ അവിടെ കേറി കഴിഞ് എ റങ്ങിയപ്പോ ഓക്കെ കാരണം ഓ കഴിഞ്ഞല്ലോ ഉം ഹ എനി ന്തായാലും ഒന്നും വേണ്ടല്ലോ എന്നുള്ളരി ഇത്
എനിക്ക്ദ മുന്നില് ഭയങ്കര കോൺഫിഡൻസ് ആണെങ്കിലും ഉള്ളിലേ ഉള്ളൂ ടെൻഷന് അങ്ങനെ പേരുനോവോ
പിന്നെ നമ്മുടെ ടീമിനെക്കാട്ടീം കൊറ മുന്നേ കൊറേ ടീമ കേയറിയല്ലോ അപ്പൊ അവരൊക്കെ ഇറങ്ങി വന്നിട്ട് സാർ ഇങ്ങനയിരന്ന് അങ്ങനയിരന്ന എന്നൊക്കെ പറയുമ്പോ ടെൻഷൻ ആകും
ആ അതെ നല്ല ടെൻഷൻ ആയിപ്പോയി കാര്യം സാറ് സ്ട്രിക്റ്റ് ആണ് മെയിൻ സാറാണ് എന്നൊക്കെ പറഞ്ഞപ്പം നമ്മള് ഞാനങ് അറച്ചു എന്ത് ചെയ്യണം
തന്നെ
അ പിന്നെ ഇന്റർവ്യൂ എങ്ങനെ മലയാളത്തിലാണോ ഇംഗ്ലീഷിൽ അവതരിപ്പിക്കണോ അങ്ങനെയൊക്കെ ടെൻഷൻ ആായി പോയി
തന്നെ തന്നെ
എന്താ ചെയ്യണോന്ന്റില
എന്തായാലും അതൊക്കെ അങ്ങ് കഴിഞ്ഞു അതേപോലെ കോളേജും തീർന്നു.
അതെ കോളേജും തീർന്നു ഇനിയിപ്പോ ഒന്നും ഇല്ല ഇനിയിപ്പം എന്താ ചെയ്യാ അടുത്ത കോഴ്സ് എല്ലാം എല്ലാ പല വഴിക്ക ആയി
സത്യ എല്ലാരും ഇപ്പൊ തന്നെ എല്ലാർക്കും ഒരു പകുതി പേർക്കും അറിയാം ഇനി എന്തടു ക്കണം ഇനി എങ്ങോട്ട് പോകണം എന്നുള്ളത് പ പകുതിവേർക്കും അറിയാം പിന്നെ പകുതി പേരാണ് ഇങ്ങനെ കൺഫ്യൂഷൻ ആയിട്ട് അ
ഞാനക്ക്
കൺഫ്യൂഷൻായിട്ട് ഏതെടുക്കണം എന്ത് ചെയ്യണ എന്നുള്ള കുറച്ച പേരുണ്ട് അല്ലാതെല്ലാം തീരുമാനിച്ചു വെച്ചേക്കുന്നവരുണ്ട്
ആ എനിക്ക് ഏതെടുക്കാൻ പേടിയ എന്ത എടുക്കണം എന്നുള്ള ഒരു ടെൻഷൻ
ഇനി അങ്ങോട്ടൊക്കെന്ന് പറയുമ്പോ ഹാർഡ് നല്ല രീതിയിൽ പഠിച്ചേ പറ്റത്തുള്ളൂ അവന ഡിഗ്രി ലെവൽ പഠിച്ചണൊക്കല്ല അതേപോലെ ശരിക്കും കോഴ്സുകളും ഉണ്ട്
ഉം ഡിഗ്രിക്കൊക്കെ നമ്മള് എന്താ പറയാ നമ്മളാ ഒരു കളിച്ചിരി ആ ഒരു ബൈബിൾ അങ് പഠിച്ച് എടുത്ത് ഇറങ്ങി അത് കണക്കല്ല ഇനി അങ്ങാട്ട് ലൈഫ് വെച്ചുള്ള കളിയണല്ല
എന്നന്നന്ന ഇനി പഠിച്ചു കാരണം ജോലി മേടിക്കണം അങ്ങനെയൊക്കെ ഉള്ള രീതിയിലുള്ള കോഴ്സുകൾ എടുത്തേ പറ്റത്തുള്ളൂ ഏത് ഏത് കോഴ്സ് എടുത്താലും നമ്മൾ അന്വേഷിച്ചിട്ട് മാത്രം എടുക്കാനും പറ്റ പറ്റത്തുള്ളൂ അങ്ങനെയൊക്കെ
അ എന്തെലും ചെയ്യണംഇനി പക്ഷെ നല്ല ഫണ്ടൊക്കെ ഇറക്കണം എന്നാലെ നമ്മക്ക് നല്ല കോഴ്സൾ എടുക്കാൻ പറ്റു
തന്നെ ഏത് കോഴ്സ് എടുത്താലും ഇനി പൈസയാവും
ഉം ഉം നീ ഏതെങ്കിലും കോഴ്സ് എടുക്കുന്നെ എന്റടുത്തു പറഞ്ഞേക്കണേ
ആ പറയാം പറയാം ഞാനെ അന്വേഷിച്ചിട്ട് പറയാ എങ്കിൽ
ആഹ് ആഹ് എന്നാ ശരിയ ശരി